അ ആ
യെത്ത പാട് മയണ്ടഡി
മായേ ഇന്ന് അഹന്നും പറയണ്ട മോളെ കൊണ്ട ട്ട് ഇന്നാൽത്തും മിഞ്ഞത്തൊക്കെകൂട മിറ്റത്ത് മയാണ്ട്പെയ്തിട്ട് തെത്തണ്ടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നേണെ അ കൂട മത്സരിച്ച് പിയാധേഗണ്ട് പുടിക്ക, അങ്ങനെ ഏതാ കൊണ്ടടണം. മിഞ്ഞാന്ന് ഇതെ പോലെടോ ഞാനോർമല്ലാതെ ഞാൻ പറഞ്ഞില്ലേ രാത്രിയാണ് തോരടല്ന്ന്. ഓർമ്മാല്ലാതെ കുറചൊള്ളായിനു. ഇന്റതും ഇന്റെ വല്യെ മോന്റെത് മാത്ര ള്ളായിനു അതെ ന്ത് പണിയ ത് മിഷീന് ള്ളപ്പം തോറന്നോക്കുമ്പോ ത ഓർമ്മല്ല. ചത്ത് മണക്കൂലെ ഒരു ജായി മണം വരോല്ലോ? എന്തായാലും വേണ്ടില്ലാ മഴ നട്ടെരോരു വെളിച്ചം കണ്ടപ്പം ഞാന് കൊണ്ടട്ട്, അങ്ങനെ കൊണ്ടിട്ട കഴിഞ്ഞ് എങ്ങണ്ട് അവ്ത്തുക്ക്ഞങ്ങൾ ത്ത പരേത്തെ കുട്ടി കളിക്കാൻ വന്നെന്നു, ഓൽക്കവടെ പണി കയ്യിണിയ്യ. അപ്പ ചെക്കനാണെങ്കിൽ ള്ള ദുല്മ് മുഴുവൻ കാട്ട് ട്ടിറ്റ് ഓള് ങ്ങള് നോക്കോ കൊറചേ ഓ അവിടെല്ലാ ഉമ്മ ഉമ്മ മ്മാട്ത്ത പോയിക്ക അതിന്റെ മ്മാക്ക് സുഖല്ലായിട്ട് പോയിക്കാണ്. ചെക്കനെറ്റ്‌ ഒരു പണി ട്കായ്യ ദുല്മ് കാട്ടീറ്റ്. ചെക്കൻ ജനാലമ്മേ കേറീട്ടും, നിന്നിട്ട് മൂത്രയ്ച്ചിട്ടും, വാഷ്ബേസി കേറി ര്ന്ന്ട്ടും കേ പരാതെ ഇവിടുന്ന് പോവാ അങ്ങനെ, അങ്ങനെക്കായിട്ട് ഓർക്ക് ഒരു പണീ നടക്കാതായപ്പം
ല്ലേ അടങ്ങി ക്കല് പുടിയാടെന്നെ ണ്ടാവൂല്ല.
മ് ഹ്. അള്ളാ ഇബടെ എന്തേന്ന് കാട്ടീന്നത്. എന്നിട്ട് ചക്ക . ചെക്കന്റെ കളി കണ്ടിങ്ങന നിന്നപ്പൊ മയക്കെ പെയ്ത് എവിടെ ഞാൻ കൊണ്ടിട്ട മുഴുവൻ നന ഞ്ഞു. എവിടെ മിഷീനിലിട്ട് ഉണക്കിട്ടാണ് കൊണ്ടോ ട്ടക്കണേ. ഫുള്ളും നനഞ്ഞു
പിന്നെ ഇങ്ങള് എങ്ങനെ ബ്രോസ്റ്റ് ഉണ്ടാക്കല്?
ഞാനാ? ഞാൻ പറഞ്ഞരാ, ഞാൻ പറഞ്ഞെര്റ്റെ? പിന്നെ
ആ, ചെറിയ പീസ ആക്കിണോ? അതോ നമ്മള് വി നമ്മള് വാങ്ങണ അങ്ങനത്തെ അത്ര പോന്ന പീസോ?
ഞമ്മൾ ഇതിന് ഞങ്ങൾ ഇ ബട്ക് ഇവിടെ കൊണ്ടരല് ബ്രോ സ്റ്റിന്റെ ഫീസെ ച്ചിട്ട് അ മറ്റേ കുഴിമന്തി ണ്ടാവില്ലേ? ചെറകും ഇതൊക്കെ കൂടെള്ള തോലില്ല ഫിസ് ഒരു ഭാഗം പർക്ക പോലെ?
ആ
ആ അതാണ് അങ്ങനത്തെത് കൊറേ കൊണ്ട്റും പിന്നെ മറ്റേതൊന്നാക വാങ്ങല ചച്ചക്ക് വെട്ട നമ്മളെ ബിരിയാണിക്കൊക്കെ വെട്ടണ പീസ്, അങ്ങനെ കൊണ്ടറും പിന്നെ ലെഗ് ലെഗ് മാത്രം കുറ മാത്രം അങ്ങനെ കൊണ്ടറും, പിന്നെ ഒരു പറക്ക വാണ്ടി മാത്രം ഞാനെ ന്താട്ടല്ന്നറിയോ മഞ്ഞപ്പൊടിയും, ഉപ്പ് പ്പും, കുരുമൊളകും, പിന്നെമാരി തില് ഉ അതാണ് ബോസ്റ്റിന്റെ പൗഡർ കൊണ്ട്മ്പോ അയിലൊരു ചെറിയ ഒരു പാക്കറ്റ് പൊടിണ്ടാവും അത് താണ് എന്താണെന്നറിയോ? ഞ
മഞ്ഞപ്പൊടി, ഉപ്പും, കുരുമുളകോ?
ആഹ് മ അല്ല ഇറച്ചി വാര ച്ചിട്ട് വള്ളൊ ക്കെ ല്ലാം പീഞ് പോരണം വാരം നൂടലൊന്നൂല്ല വലിയ വലിയ പീസൊക്കെ ആണെങ്കിൽ അൽഫാമിന്റെറെതൊക്കെ കങ്ക വേരെടോള്ളൂ ആ് അവിടെ ന് പറഞ്ഞരാ എന്നിട്ട് അത് സുർ കറ്റിക്കും ആ കറ്റിച്ചിട്ട് കുറച്ചു നേരം അവിടെ വെ റസ്റ്റ് യ്യാൻ വെക്കും, ന്നിട്ട് പിന്നെ ഞാൻ ആ വെള്ളം ഒന്നാകെ ഊറ്റും. ഇപ്പൊ വെള്ളം വരും ഇത് ഈ മ ബ്രോ റോസ്റ്റിന്റെ പൗഡറിൽ ഉണ്ടാവും ഒരു പൊടി അ ആ പൊടി ഉണ്ടെങ്കില് പിന്നെ ഉപ്പ് ടര് തിട്ടാ. അപ്പൊ പൊ അയിൽ ഉപ്ണ്ടാവും ഞനാ പൊടി കട ഉണ്ടെങ്കിൽ കൊട് ന്നെരും. ഒ കടേത്തെ കഴിഞ്ഞിക്ക്ണ് തോണ്ണ് അപ്പൊ ഞാൻ ന്താ ഉപ്പും പിന്നെ മോ അജിനാമോട്ടാണ് ആ പൊ ടീന്ന് പറഞ്ഞത്. ബടെ അജിനാമോട്ട ഉണ്ടാവും അപ്പൊ പിന്നെ ര് നുള്ളേ റ്റെ ഇടൊള്ളൂ നമ്മളെ മക്കക്ക് വെറുതെന്തിന കൊടുക്ണെ ചെലപ്പൊ ടലും ഇല്ല. ആഹ പള്ളെന്തിനാ കേടെര്ത്ത്ണെ? വിജാരിച് ഒഴിവാക്കൂല അപ്പൊ മഞ്ഞപ്പൊടിയും ഉപ്പും. പിന്നെ സുർക്കം ഈ അജ്ജ് അജ്നാമോട്ടോ ഇതൊക്കെ കൂടെ ഇട്ട് കോയച്ചിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഒരു മണിക്കൂറൊക്കെ റസ്റ്റ് ചെയ്യായാവേ ച്ച് അത് പിന്നെ വെള്ളൊക്കെ പൊന്തീട്ട് ഉപ്പൊകേ നല്ലോണം പിടിച്ചിട്ടുണ്ടാകും പിന്നെ അതൊങ്ങോട്ട് ഉറ്റിയിട്ട് പിന്നെ ഒരു മുട്ട മുട്ട, മൈദ, കോൺപൊടി, പിന്നെ മുളകുംപൊടി. മ മഞ്ഞപ്പൊടി ആദ്യം ഇട്ടക്കണ് ണ്ടാവല്ലോ കുരുമുൾ പൊടി ഇഞ്ച ത്തുള്ളിയും ചെറിയുളും ചപ്പും വേപ്പിന്റെലും ഒക്കെ കൂടെ പേസ്റ്റ് ആക്കിയത് കുറച്ച് അരച്ചേക്കും.
ന്നിട്ട് അതിൽ മുക്കികണ്ടാ പൊരിച്ച.
ഒക്കെ അവിടെ വെക്ക അല്ല അങ്ങനെയല്ല അതൊക്കെ കൂടെ ഒരു മുട്ട കൂ ചേർത്തിട്ട് തൈര് ഉണ്ടെങ്കിൽ തൈരൊക്കെ ചേർത്തിട്ടാണ്ട് കുഴച്ചവടെ വെക്കും. ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പും സുർക്കൊക്കെ കൂടി ചെർത്ത് ത്തിട്ടും നല്ല അവിടെ നിർത്തിയിട്ട് നോക്ക അപ്പ വള്ളം ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പൊ ആ വെള്ളമൊക്കെ ഇങ്ങട്ട് ഊറ്റും വെള്ളം ഊറ്റിട്ട് കുറച്ച് നേരം വാർത്തവാട വെക്കും. ആദ്യത്തെ സ്റ്റെപ്പാണ് ആ മഞ്ഞൾപ്പൊടിപ്പൂ ഇതൊക്കെ ഇട്ടിട്ടുള്ളത്. അതാ വെള്ളം പൊന്തി വന്നതൊക്കെ വാർത്ത് വെച്ചിട്ട് ചിലപ്പോ ഞാന്ക ഇപ്പ കെക്കും ചെയ്യും.
ആത്താ അപ്പൊ പിന്നെ ഉപ്പ് കുടിച്ചതൊക്കെ പോകൂലേ?
ഏ് ഇപ്പ് ഉണ്ടാവും ഇന്നാലും ഉപ്പ് പുടിച്ചിട്ടുണ്ടാകും
ഉപ്പ് ഉപ്പ് തേച്ച് വെച്ചത് പിന്നെ കയ്ക്യ അയ്മത്തെ ഉപ്പ് പോകൂലെ?
ആ പോവും പക്ഷേ ഉൾക്ക് ചിലത് പിടിച്ചിട്ടുണ്ടാവും അത് യെല്ലപിന്നെ എങ്ങനേണ് ഒന്ന് വള്ളം പാരും. ഇന്നട്ട് പിന്നെ ഞാനീ ഇത് ഇത് മാ ഇതൊക്ക കൂടെ കോയച്ചിട്ട് അ ചെമ്പട്ടി ക് ഇതൊകേകൂടെ സ്റ്റ് ഒക്കെ കൂട്ടിയിട്ട് നാളെണം അങ്ങട്ട് കോയാകും ന്നിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഒക്കെ രാവിലെ ഇന്നും പോസ്റ്റ് ഉണ്ടാക്കി പ്പഅങ്ങട്ട് വിചാരിച്ചണ്ടാവുഒന്നും ഇല്ലാട്ടാ. ചെൽപ്പോ ഞാൻ അങ്ങനെ വേഗം ഉണ്ടാക്കലുണ്ട് അങ്ങനൊന്നുംഇല്യ പണിൽ ഇടക്ക് രാവിലത്തെ ചോറും കറി ആക ങ്ക ഘട്ട ഘട്ടങ്ങളായി. ചെയ്ത് അങ്ങനെ പിന്നെ അത് പിന്നെ ഞാ എന്താ പഞിട്ട അതണ്ട് ഫ്രീജർക്കടെ വെച്ച്ക്കണ്ട് പിന്നെ വൈകുനേരം ഇങ്ങട്ട് ഇറങ്ങ എടുത്തെങ്ങാട്ട് വെക്കും എണ്ണ ആദ്യം അട്പാത്തെങ്ങാട്ട് വെക്കും നല്ല തിളച്ച എണ്ണ ആകണം ന്നട്ട് പിന്നെ പ്ലേറ്റ്ക്ക് ഉപ്പും മൈദം കോൺപൊടിയും ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ന്നുള്പ്പും വണെങ്കിൽ മുളകും പോടിയും ഇട്ട് കൊടുകാം. ചിലർ കുരുമുള പൊടി ആവും ഇട്ട് കൊടുക്കുക. ഈ പ്ലേറ്റിക്ക് മൈദ ആയിക്കിട്ട് വള്ളന്നും ചേർക്കൂലട്ടാ. ഇന്നിട്ട് ഇ കുഴച്ചച്ചാ ഇതില്യേ
ഉം
ചെമ്പടീൽ കോയച് വെച്ചിട്ടുണ്ടാകുലോ മ
ആഹ ആഹ.
എല്ലാ കായങ്ങളും ചേർത്ത് നല്ല ചപ്പ് ചെറിയുള്ളിയൊക്കെ നല്ല അരച്ച നല്ല രസണ്ടാകും ചെറിയുള്ളി തോണെ വേണ്ട. ന്നട്ട് കോയച്ചത് അഐ മുക്കിട്ട് കടയിൽ അങ്ങനൊന്നുല്യ കടത്താത്താകുമ്പോ ആ പൊടി മാത്രം ക് ഇട്ടിട്ടും ങ്ങട്ട് കൊഴച്ച്കാണ്ട അങ്ങട്ട് വെച്ചാൽ മതി. അതീക്കും എക്സ്ട്രാ ചേർക്കേണ്ടിയത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ ഒരു മുട്ട ചേർത്തടുത്താൽ മതി വേറെ ഒന്നും ചേർത്ത കൊടു പുര പൊടിയിൽ എല്ലാതും ഉണ്ട്ണ്ട് എല്ലതും വെളിച്ചെണ്ണയിൽ ഇവിടെ ആട്ടി കൊണ്ടന്ന വിളിച്ചെണ്ണയിൽ. കൽത്തപ്പം നെജ്ജപ്പം കുജ്ജപ്പോം എഴുപതെഞ്ച് എമ്പത് തൊണ്ണൂറൊക്കെ ആകും.
ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ? അപ്പൊ ഇത് എങ്ങനെയാ ഇങ്ങൾക്ക് പിന്നെ ഈ കേടരാതെ നിക്
കേടരാധക്കാനാ ഉപ്പിട്ടക്കും കല്ലുപ്പിട്ട് ക്കും കും എഴുപത് കിലോ അമ്പത് കിലോ അറുപത് കിലോ ഒക്കെ ആട്ടികൊടന്നേക്കും.
ഒരു കിലോ അല്ല എഴുപത് ലിറ്ററൊന്നും ഈ ഉപ്പിട്ടെച്ചാ കാറൂലാ
ഒരു കാറലില്ല
വലിയ വലിയ ടിന്നിലാ
ആഹ് ഒരു മുപ്പത് കിലോത്തിന്റെ രണ്ട് മുപ്പത് കിലോത്തിന്റെ ഉണ്ടാവും ഒരു ഇരുപയിലോത്തിന്റെ ഉണ്ടാവും മൂന്നും നാലും ടിൻ ആക്കും ഓരോ ടിൻ ഓരോ ടീ ഫസ്റ്റ്ത്തെ തില്ലേ ആട്ടിക്കൊടുന്നേക്ക് അതൊന്നാകെ വല്യ വലിയ ചെമ്പട്ടികൾ ഇങ്ങോട്ട് നെരത്തി വെക്കും ആ റൂമ്ക്ക്‌ ആരും പിന്നെ കേറ്റൂല ഒരു റൂം ഇവിടെ എക്സ്ട്രാ ഉണ്ട് ആ പ്പോ ക്കും ഇപ്പം ക ടിൻന്ന് കലക്കിയിട്ട് ഊറ്റിട്ട് ചമ്പട്ടികൾക്ക്‌ അങ്ങനെ ഒ ഒഴിച്ചു വെയ്ക്കും എന്നിട്ട് ആ ടിന്ന് വീണ്ടും മോറും ആദ്യം മോറിയിട്ടാണ് കൊടുത്തയക്ക പിന്നും നല്ല മോറി ഉണക്കി ന ഇല്ല പൊരി വെയിലത്ത് വെച്ച് ഉണക്കി ഉണ്ടാക്കി ട്ട് വരിസ കാലാത്തല്ലേ ആട്ടല് എന്നട്ട് അ എക്ക് ഫസ്റ്റ്ത്തെ വെളിച്ചെണ്ണ തീരെ എടുക്കാത്ത ടിന്നില് ലാസ്റ്റ് എടുക്കാൻ ഉള്ള ടിന്ന് ടിന്നിക്ക്‌ മുപ്പത് ഇല്ലത്തിലൊക വലിയ ടിന്നിക്ക് ഫസ് വെച്ച് തോരിയണ്ടെടുത്താ അത് അതിൽ ലാസ്റ്റ് എടുക്കുള്ളോട്ടാ എന്നട്ട് പിന്നെ ഇങ്ങനെ ഊറുന്നതിനനുസരിച്ചൊക്കെ അങ്ങനെ ആക്കിവെച്ച് ആക്കിവെച്ച് ലാസ്റ്റ് ആക്കിയേക്കണ ടിന്നത് അത് ഫസ്റ്റ്ണ്ട് എടുക്കും അതില് ചിലപ്പം ചെലപ്പം കീടനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് വേ ഗം കാറല് വരും അയിനാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ കീടെ എന്താ ന്നറിയോ എടീ
ആഹ്
ആ കീടാത്തക്ക് വെള്ളം ഒഴിക്കും ചെമ്പട്ടികളൊക്കെ ചോയറ്റീട്ട് ഈ കീടനൊക്കെ കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് അങ്ങ് വെക്കും അങ്ങനെ വെന്തിട്ട് പിന്നെ അങ്ങോട്ട്
അത് വെന്തിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ പൊന്തി വരും അപ്പം അത് പിന്നെ ഷാളിലൊക്കെ ആക്കിട്ടണ്ട് പീയും എന്നിട്ട് നല്ല മണം ഉണ്ടാവും നമ്മള് വെന്ത വെളിച്ചെണ്ണ കുട്ടികൾക്ക് ഇണ്ടാക്കൂലേ അതേ പോത്തല്ലാ മണല്ല ദൂരു മണവോ കത്തിച്ച് നല്ല വെ
ഈ തേങ്ങേന്റെ ഫുള്ള് പണിങ്ങള് വെളിച്ചണ്ണ ആക്കുവോ
അയ് ഇല്ലത് ഞാനും ഓളും തന്നെ അങ്ങെളെന്നെ ആണുങ്ങളൊന്നും അങ്ങളെ പോലെ
പൊളിച്ചാനൊന്നും പണിയില്ല ചെരട്ടേന്ന് എടുക്കാൻ ഫയ
ആഹ് ആഹ് അടത്തന്നെ ഓള് അടത്തന്നെയാവു പൂണ് പോന്നെ ആ പൂണാണെങ്കിൽ ഓരെടത്തും അങ്ങനെ ആണുങ്ങളൊന്നും ഒന്നാ പണിക്കൊന്നും വരില്ല കുട്ടികള് പിന്നെ വാർപ്പിന്റെ മോളിലാവുമ്പോ കുട്ടികള് കുട്ടികളെന്താട്ടന്നറിയോ അതൊന്നും വേണ്ട കുട്ടികൾ ഇങ്ങനെ മുട്ടി പൊലിക്കും മുട്ടും വാർപ്പിന് മേലെ വെച്ചിട്ട് ഇങ്ങനെ മുട്ടിമലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടും
ഞാൻ അങ്ങനെയാ ആട്ടല് ആഹ് ചെറിയ അമ്മിക്കുട്ടി ഉണ്ടല്ലോ അത്കൊണ്ട് കുത്തിന പൊട്ടിച്ചു
കുട്ടി പൊട്ടിക്കല്ല കുട്ടികള് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൊ
ആഹ്
അതിന്റെ മോളിൽ ഇട്ടിട്ട് അപ്പൊ അങ്ങ് അടഞ്ഞു ചെലര് ഇപ്പൊ ഇനി ബംഗാളികള് ഇടുന്ന കാരണം കൊണ്ടേ ഇനിക്കാര് ഇടുന്ന കാരണം തീരെ ചെറ്റലിന്ന് കുട്ടൂലടോ ഓര് ഈ മൂക്കാത്ത ഇങ്ങോട്ട് കുത്തിച്ചടിച്ചക്കെ ബംഗാളികളെല്ലട്ടന്ന്
പറയാൻ ഉണ്ടത്
പിന്നെ നമ്മള് കത്തിയും കല്ലും കൈക്കോട്ടൊക്കെ എടുക്കേണ്ടി വരും അറുത്താന് തീരെ അങ്ങട്ട് അറത്താ കിട്ടൂല്ലടോ
പിന്നെ ഞങ്ങളവിടെ ഇട്ടീന്ന ചെങ്ങായി ടോ പെട്ടന്ന് മരിച്ചു നല്ല മൂലട്ടൊന്ന് ഇ ത ചങ്ങായി പാവേ നി എല്ലല്ലാ അതിന് ഇന്ന ഇ എന്തൊക്ക ആപ്പൊക്കെണ്ട് ആ
ഉം ആഹ അങ്ങനെ പിന്നെ ഇനിപ്പം അസർക്ക എന്താന്ന് ചായക്കാടി ഇണ്ടോ
ഇന്ന് മാ ഇന്നലെ കട്ടിലറ്റ് മിന്നാന്ന് എന്തേനി ഇതൊക്കെ ഇഞ്ഞ് മതി ഇത് കരി കുത്ത
തിന്ന തിന്ന തിന്നാണ്ടാക്ക ഇതന്ന ഒരു പണിയാലേ
ആഹ് അതൊക്കെ കൊറച്ച് കൊറേ കുറച്ച് തോന്നണ്ടാ ക്കണ്ടേ ആന്ത ഒപ്പിച്ചൊട്ക്കാ കുട്ട്യ
പിന്നെ ഇന്ന ശരി ഞാൻ പിന്നെ വിളിക്കണ്ടട്ടോ
അടം കടന്നത്തെ മക്കും ഏനിക്കി ഇഷ്ടമാണ് ഡായിയേറ്റൊക്കെ അടണ്ടക്കൻ
ഞാന് വിളിക്കാ പിന്നെ വിളിക്കട്ടോ ശരി